ആ ഞാ അണ്ട് കേക്ക്ണ്ട്
എന്തൊക്കെണ്ട്?
എന്താ നല്ല തേ
ഉം ഫുടൊക്കയ്ച്ചോ?
ഞാൻ ഫുഡ് കയിക്കാൻ പോയ പ്ലെയ്റ്റ് വെൾ കഴുകി എടുക്കാ
ഏ മൂന്നണി ആയിലേ ഞാൻ കടക്കാ വിടെ
ഏ ഏ കയ്യയ്കി കടക്കലൊടങ്ങിയോ ഞാൻ പിന്നെ കൊറച്ച് കൊറച്ച് നേരത്തെ മീൻ പൊരിച്ചപ്പളെ അപ്പൊ ഒരു പൂതി ചോറ്ന്നാന് അപ്പ ചോറ് തിന്നീന്നു അയിനേഷം ഇപ്പൊ കൊറച്ചൂടി തിന്ന ഉച്ചക്കത്തെ മാമൂല് മാമൂല്എയിച്ച അങ്ങട്ട്
അതന്നെ
അയിന്റെ എടക്കൊരു മാങ്ങ പഉത്തെ തിന്നു ന്റെ കുഞ്ഞിപ്പറീം എവിട്ക്കാ തൊക്കെ പോണെച്ചും
കാണ് ണില്ല തിന്നതൊന്നും
അത് ഞാൻങ്ങനെ തിന്നും ഞാൻ കാണും നല്ലോം അമർന്നാണ്ട് കടക്കണം ഒരാഴ്ച്ച അപ്പളേ കാണോള്ളൂ ഞാങ്ങനെ നീച്ചടന്നാല് മമ്മ് മ് ഞാൻ പ്രസയിച്ചട്ക്കുമ്പോ നല്ലോ നന്നാവും ന്ന്ട്ട് ന്റെടുത്തുള്ള താത്തോക്കെ പറയും അതാണ് വാണ്ടിയെത് തിന്ന്നീനോക്ക നന്നാകര് പെ റ്റടുക്ക്പോഴന്നാ നന്നാവണ്ടിയത് അറിയും
ആ അയ് ശരിയാണ്
അപ്പൊ നല്ലോ നന്നാവും ഞാൻ പിന്നെ അതെ മാതിരി ഞാൻ നീച്ചൽ ലോടങ്ങിയാ അത് അതെ പോലെ പോവും ഇൻക്കും നല്ലത് അതാണ് റിയും ഞാന് അമ്മക് ക്കെ അമ്മളെ സുഖത്തിനും സൗകര്യത്തിനും മണ്ടാനും പായാനൊക്കെ നല്ലഹ് താ ഇള്ളോലോ ക്കെ പറയണെ കൊറ്യണം കൊറ്യണംന്നാ ന്റെ അയൽ വാസിയളോക്കെ പറയല് ന്റെ അയൽ വാസി രണ്ട് മൂന്നാൾക്കാര് തടിള്ളതാ അയിറ്റോളോക്കെ പറയും കുഞ്ഞോളെങ്കിറി പ ചില്ല ഉം പിന്നെ എ ന്താ അനക് എന്താ ചോറിന് മാങ്ങ പുതിയാപ്ലന്റ ചെങ്ങായ്‌ ചെങ്ങായിയെ അയ്ന് മാർക്കറ്റില പണി അപ്പൊ ഓന് അഞ്ചലോ മാങ്ങ അങ്ങനെ അഞ്ചിലോ കഴിയുമ്പോ അ ഞ്ചുലോ അഞ്ചുലോ അങ്ങനെ കൊണ്ട്ന്നരും വെറുതെല്ലാ പയസ കൊടുത്താണ് ഇരുന്നൂറുപ്യക് അഞ്ചിലോ നല്ല മാങ്ങ നാല്പ്പത് മുപ്പത്തഞ്ചൊക്കെ കിലോ ണ്ടാവുള്ളൂ ചിലപ്പോ നാല്പ്പത്യയ്കാര ആഹ് ആഹ് അത്യാവശ്യം വലിപ്പള്ളഹ് ചെറുതല്ല എന്നാ പെരു വലിപ്പള്ള വല്ല്യല്ല എന്നാലും വൽ താണ്
അങ്ങൻത്തെരു ആഹ് നല്ല മധുരണ്ട് ഞാൻ കുട്ട്യേൾക് സ്കൂൾട്ട രംമ്പതാ ജുസട്കല്
ഏഹ് എവിടുന്നാ കൊണ്ടോര്ല്
മഞ്ചേരിന്ന്
മഞ്ചേരിന്ന് ആഹ് ആഹ് അഹ് ശരി പിന്നെ മക്കളൊക്കെ വരാനായില്ലേ ഇന്ന് കാര്യായിട്ടൊന്നുല്ല ഇന്ന് വീട്ട്ത്തെ കൂട്ടാൻ തന്നെ ഇന്ന് മീൻ കിട്ടില്ല മീൻ ഇല്ല്യ പോയിനി ശപ്പല്ല്യ അവിടെ പക്ഷെ ഇതില് വന്നിട്ടുംല്ല
ആഹ് പ്പ അങ്ങനെല്ലേ
പിം മാങ്ങണ്ടായാ അയ്നോ സമ്മന്തിച്ചീന് ചക്ക ണ്ടായാ അതും വെച്ചീനി പിന്നെപ തി തൈര് ണ്ടായിന് അതൊക്കെ ഇണ്ടായിനിട്ടോ അതൊക്കെ പോരാമക്ക് മാങ്ങ ഇവട്ത്ത മുച്ചിമത്തേ ഇവിടെ ചെറിയ മുച്ചി അഹ് പർച്ചച്ചീനി അഹ് കേടു വരും പെട്ടെന്ന് ആഹ് അത് കഴിഞ് അപ്പ അത് കേടുവരും അപ്പ അങ്ങനെ പറിച് വച്ച ആഹ് വരാൻ ലോ ഇപ്പ മാത്രംന്നുല്ല്യ ഒന്നണ്ടണ്ണക്ക ഉണ്ടായി അയ്മ്മ ഓല് പർചും കൊണ്ടോന്നീന്
ഉം കൊറെ വന്നരോർമ്മ സുബൈക്കൊക്കെ സുഖക്കൊക്കെ ഓർമ്മണ്ടൻക്
ഏഹ് ഓർമ്മണ്ട് അത് മറക്കൂല
സുബൈക്ക് വന്നഅന്റോട വന്ന്ക്ക
ഉം അഹ്ക്കല്ലോ ഓർമണ്ട് അടി ഇന്ന് പരിപാടിണ്ടേ അള്ളാ ഇന്ന് സെഞ്ചുണ റെസിഡൻസിൽ പരിപാടിണ്ട് അറിയ വല്യ മൂന്ന് മണിക്ക്
എവിടെ
വല്യ ഇവടെ നമ്മള അങ്ങാടി അങ്ങാടി തന്നെ സെഞ്ചറിയൻസിഡൻസി
ആഹ് ഉം അയില
മൂന്നണിക്ക്
ഏഹ്
എങ്ങനെ
മൂന്നണിക്കോ
പക്ഷെ ഇവിടെ ഇവിടെണ്ടാകില്ല അത് ഇവിട കഴിയിഉണ്ടാവില്ല കുറച്ച് ദൂരത് ത്തണ്ടാലള്ളൂ വിചാരിച്ച ഇനി പിന്നെ പോയില്ല മൂന്നുമണിയാകുമ്പോത്തേക്കും കുട്ടി വരുമ്പോ പിന്നെ ഗെതികേടാവും പക്ഷെ എടുത്തൊക്കെ ഉണ്ടാവുമ്പോ പോകാനാരെ ഒഴിവ് ഉണ്ടാവും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ ഒന്നാമത് പിന്നെ അല്ലാത അങ്ങിട്ട് നമക്ക്റങ്ങിട്ട് നോക്കിട്ടില്ല ആഹ് അതാണ് അതാ അല്ലെങ്കി എപ്പളോ പോവില്ലേ ആഹ് അല്ല കൊല്ലിയ കെട്ടണ്ട ചോറ്ന്ന് കാണും ല്ലേ
ഉം ചോറ്തിന്നണ് ണ്ടേ ഞാൻ പറഞ്ഞില്ലേ അടവ് മീൻ കണ്ടപ്പോളേ വല്ലാത്ത താൽ പര്യം നല്ല കാമ്പുള്ളേ എടത
ആഹ് അത് രസാണ് ആ ബ്ടന്നെലേക്ക അതേന്
ഏഹ് രണ്ടു ദിവസം മുന്ന അന്റെ മോൾക്ക് ഇഷ്ട്ടാണ് അത്
ആഹ് ആഹ് അല്ല അത് അതിലൂടെ വരോ അതോ പോയി വാങ്ങണോ
ഇതിലേ വരുവേ
വരൂല്ലേ
ഉം ഇതില് വരും ഞാൻ എന്റെ പെണ്ണിനെ ബസ്സേറ്റാൻ കൊണ്ടാക്കലാണ് അവരുന്ന നേരത്ത അതിന്റെ വരവ് പ്പോളെ കൊണ്ട് പോയടി പോവത് പിന്നെ അങ്ങാടിക്ക് പോണം അത് പിന്നെ മാങ്ങണെങ്കി ആഹ് അതിനങ്ങനുള്ള സമെന്നുല്ല
ഏഹ് എന്നാ രണ്ട് ദിവസത്തിനൊക്കെ വാങ്ങിച്ചൂടെ
ഏഹ്
ഏഹ് ആഹ്
ആഹ്
അതല്ല അങ്ങനെ വര എങ്ങനെ
ന്നി ഇരുന്നൂറാ
ഏഹ് റക്കണ്ടല്ലേ
ഉം പരിപാടിണ്ടോ ഞങ്ങക്ക് എന്നും ഈ മീനും എറച്ചി ഒക്കെയാ ഞങ്ങക്ക് മൂന്നിലെ ഏതേലും ഒന്ന് നിർബന്ധ ദിവസമാണത് ഏഹ് ഇവിട നിർ ബന്താണ്‌ ഏഹ് ഇല്ലെ ഞാൻ ചോറ് അതേ പോലണ്ട് ഒരൊറ്റ ഒന്ന് വന്ന് നോക്കൂല
ഇപ്പ
ഞാൻ ആദ്യം അധിക ഒണക്കലീ ഈ കാരലോ എല്ലാരും കൂടി ഉണ്ടാകുമ്പോ നമുക്ക് അന്നിട്ട് പുതിയാപ്പിള അപ്പുറത്ത് നിന്നണ്ടോ ഞാൻ ഇവിടെ ഒരു മഞ്ചെണ്ടേ പണ്ട ത്തെ അയിമങ്ങ തിന്ന്മ്പളെ അയിനോട് ഒരു ഇങ്ങനെ കണ്ണോട് താളൻ കേട്ട ഇങ്ങനെ തിന്നാ റൂമന്ന് പറയും പറയില്ലേ കാരം കിട്ടുന്നതിന്നോളീം കേട്ടോ കാരണം എന്റെ പെരേടെ സൗകര്യം ഇപ്പ ഇണ്ടാവില്ല ഇവടെ എല്ലാവരും കൂടിയാണ് എന്റെവിടെ ഞങ്ങള് ഒറ്റക്കാണ്
തറവാട്ടിലായിന്ന് ആഹ് അങ്ങനെ ആഹ് ആഹ്
അത് ശരിയാ അവിടെ സാധനങ്ങള് ബാക്കി ആളില്ല അന്ന് ആങ്ങളാര് പെണ്ണ്കെട്ടിട്ടില്ല കൊണ്ടുവരാൻ ആളണ്ട് ഇവിടെ കൊണ്ട്പോയാല് തിന്നാനാണല്ലേ കൂട്ടാവുമ്പോള് കിട്ടണത് തിന്നണ്ടിവരും അന്റെ പെരേലെ സൗകര്യം ഇണ്ടാവൂല ട്ടോ ഓൻ
ആഹ്
ഉം
അതല്ല ഇഞ്ജന്ന് പോയോ മൂശാമ്പളത്തിറെ
പോയില്ലേ
ഏട്ട്
ഞാൻ തിരുമ്പി കുളിച് വേം പോവണം എന്നാ പിന്നെ കൊറച്ച നേരം കുട്ടി വരാവുമ്പോ വരാച്ചി കോഴിനെ ഇനി ഇപ്പൊ കുട്ടിനെ കൊണ്ട് പോവാൻ പറ്റൊ
ഉം
പോണതല്ലേ അങ് അത് ഹെൽമറ്റ ഇല്ലേ ഓൻക്ക്
ആഹ് ഹെൽമറ്റിലാതൊന്നും പോവണ്ട
അപ്പൊ ഇഞ് അയ്‌നും ഫൈൻ എയ്തണ്ടേ
ആഹ് അതേ
ഒന്ന് ഇവിടുന്ന ഒരാൾ കണ്ട കഴിച്ചാ അപ്പുറന്നും കണ്ടയ് തീയാലോ
ആഹ അതന് പറയാൻ പറ്റൂല്ലേ
ഞാൻ പറയാ ഇനിപ്പത്ത കാട്ട വമ്മ ഇമ്മ പോവ്ണ്ട് ഞ്ഞ് പ്പൊ ആങ്ങളന്റൊപ്പം പോവ്മ്പോ അയ്ന് ആങ്ങള ആണ് കൊണ്ടാക്കണത് ഇല്യോനെ അപ്പൊ ആ സമയത്ക്കേരം ഓൻ പോവാ. പന്ത്രണ്ടണി കണക്കാക്ക്യണ്ട് മോൻ പന്ത്രണ്ട് മണി കണ കാക്യാണ്ടെയ്കാരം മാണെ പോവ ആ സമയത്ത്ക്കെ പോവുള്ളൂ. ചോറു തിന്നല് കയ്ഞ്ഞ്ട്ടെ പോവൊള്ളയ്ക്കാരം ഓന് മ്മ പറ്യ പ്പ അന്നേരത്ത് പോയികാണ്ട് ഇപ്പങ്ങെനെ പോ കുറച്ച് നേരത്തെ പോണ്ടേ ക്കെ പറഞ്ഞു
ആഹ ആഹ് അയ്ന് വൈകുന്നേരം പോയിക്കാണ്ട് രാത്രി ങ്ങട്ട് പോന്നാ മതിയല്ലോ.
ഉം. കുട്ടി വന്നിട്ട് പോയാൽ മതി മറ്റോല് പ്പം വല്യ കുട്ട്യാളല്ലേ ഓരെ കാര്യത്തി
ആഹ് ആഹ് ആഹ് ഇയ് പോവുമ്പം ഓലെട്ത്ത് നിക്കൂലേക്കും ലെ ആഹ.
നിക്കായിന്നൊല്ല്യ ഓര് പറഞ്ഞാ കേക്കൂലേ. ഓൻ പറഞ്ഞ കേക്കൂല ഓലൊന്നും പറഞ്ഞാ ഓൻ പെരുമ്പാച്ച് പാച്ചിൽ പായും ഓൻ പറഞ്ഞാ കേക്കൂല റോട്ട്ക്ക് പോവെ.
ആഹ് ആഹ്
അതാണ് അന്ക്ക്ത് ചെയ്തന്നില്ലെ അന്ക്ക്
വല്ലിപ്പെ ഇപ്പേണ്. ഹലോ ഹലോ
മകൻ ഇന്നല്ലെ പൊട്ടിച്ച്ക്ക്ണ് പറയാ കേക്ക്ണില്യ? റെയ്ഞ്ച് പോയോ ടീ?
ആഹ് ഇപ്പ കേക്ക് ഇപ്പ കേക്ക്ണ്ട് നേര്ത്തെ കേട്ട്ട്ടില്ലേനി.
തൊ ആയോ അ
ഇന്റെക്ക് ഇന്റെ ഇല്ല ഇല്ല ആയിട്ടില്ല.
ഏഹ്
പിന്നെന്താ.
ഞാന റഞ്ഞെ ബൾബോഡറേ ഇന്നലെ ഓൻ പൊട്ടിച്ചിക്ക്ണെ ഓന് സ്കൂൾന്ന് പിന്നെ ഈ ഇലക്ട്രോണിക്സിന്റെ ത് പഠിപ്പിച്ച് ണ ഒരു മാഷ് പഠിപ്പിച്ചൊട്ത്ത്ണ് ട്യൂബ് ണ്ടാക്കാൻ പഠിപ്പിചൊട്ത്തീണ്. അപ്പം അത്ണ്ടാക്കി ഓന് ഇത് മ്മാ കത്തും ന്ന് റഞ്ഞു. ഇത് കത്തും ഞാൻ കാട്ടി തര റഞ്ഞ് ഓൻ ഇടലും കുടുക്കലും കത്തിച്ചൊക്കെ ചെയ്തു. ഇത് ഇതെന്നെ അയ്മെ കുട്ക്യ ത മറ്റെ ബൾ ട്യൂബ് അയ്മക്കെന്നെ കുട്ക്ക്യപ്പം അയ്ന്റെ ഉള്ള്ത്തെ പൊട്ടി പോ
ഏ ഓൻ കുടിക്കലിഅങ്ങനെ. ജ് പിടിച്ച് വച്ചിട്ടുണ്ടാവും ല്ലേ ആ ശരി.
എങ്ങനെ പോന്നത് ചോയ്ച്ച് ന്നോട്.
ചെറ്യോനോ അതോ വല്യ വല്യോ നോ?
എന്താ അത് രണ്ടാമത്തോനേയ്.
ആഹ ആഹ ആഹ.
അ ഓനെ എകരത്താണ് അതൊന്നും കുടുക്കാൻ അവിടെ നിന്ന്കാണ്ട് ശരിയാക്കാൻ ഇന്ക്ക് കജ്ജൂല. പ്പയ്നൊന്നും വജ്ജ.
ഉം.
മുസ ന്റെ ചെക്കനെ വിളിച്ചണോ ഓന് അയ്ന്എ ഇപ്പളൊന്നും വിളിച്ചാ ഓനിം കൂടെ ഓനുംതന്നെ ഒക്കെതിലെങ്ങനെ നടക്ക്ണ്ടായിനി ഒക്കെ അവുടെ കുത്തർ പ്പണ്ടാവും വിള്ച്ചോക്കട്ടൊന്ന്. മൂത്തച്ഛന്റെ നഖം.
മുത്തച്ഛന്റെ ആഹ ആഹ അല്ല അനക്ക് എള എളച്ഛൻ ല്ലല്ലോ ണ്ടോ?
ഏ ഏ.
ആഹ ഞാ ചെറ്
എളച്ഛനൊന്നുല്ല്യ മാണ്ടാനും.
ആഹ അ ന്താ അങ്ങനെ? മാണ്ടായി ആഹ.
ഉള്ളത് മതി
ഉം അ ഇഞ്ഞ് മതി കാര്യം വാണം കാര്യംട്ട ഇണ്ടാവില്ലണോ
ആഹ ഉണ്ടാവൂല
ആഹ്
അതെന്നെ
ഉം ഉം ഉം
വർത്താനം പറഞ്ഞകൂടെ ചോറന്നങ്ങി അതുകൊണ്ട് തരാ
ആഹ് അത അങ്ങനെ അ ആ അതന്നെ കൊറച്ച ഞാൻ ഉച്ച ഉ ഉച്ചക്കനത്ത്ന്നാന്നറിയ അത്പിന വൈകുന്നേരം വന്നാ ഒരു രശേഷപ്പായ്ക്കാരം
അപ്പ അങ്ങനെ വല്ലാത്ത പൈപ്പ്
രാവിലെ നേരത്ത് കയ്യോ ച യടിക്കുവോ
രാവിലെ നേരത്തെന്ന് പറരാൻ പറ്റില്ല ചിലപ്പോ നേരത്തെ അല്ലെങ്കി ഓള കൊണ്ടാക്കി വന്നിട്ട്
ഉം
ഓരോ പണി ന്റ നുസരിച് ചിലപ്പോള കൊണ്ടക്കി വന്നിട്ടാ കുടിച്ച ന സമാധാനത്തിൽകുടിച്ചാ
ആഹ്
ഇല്ല രാ വല് ചോറും കൂട്ടാനൊക്കെ ആണ്ടേ നേരത്തെ നി ഇച്ചതക്കെണ്ടാക്കണം ഓെ ഓക്ക് കാണണം മറ്റൊരു നാലാളും കൊണ്ടോവോ ല
ന്നാ എന്നായിക്കോട്ടെട്ടാ പിന്നെ വിളിക്കട്ടാ എന്നാ ശരി